ഹലോ.
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് വടെ കെൾക്കാം.
ആഹ് വടെ ചെ റെയ്ഞ്ചിന് ചെറ്യേ പ്രശ്നോണ്ട്. അതാ ഹങ്ങനെ ചോയ്ക്കുന്നേ എടയ്ക്ക്.
എന്തൊക്കെയുണ്ട് സുഖാണോ?
ആഹ് ഇങ്ങനെയൊക്കെ പോകുന്നു ഇനിയിപ്പൊ ഉം. പരിപാടി ചുമ്മാ ഇങ്ങനെ കിടക്കുവായിരുന്നു പ്രത്യേകിച് പണിയൊന്നും ഇല്ല എല്ലാ പണിയും കഴിഞ്ഞോന്നോയ്ച്ചാ രാവിലെ അം അമ്മയ്ക്കൊക്കെ പോ ജോലിക്ക് പോണ്ടോണ്ട് പണി എഹ് ഇവടെ ഏല ഏലത്തിന്റെ പരിപാടിയ അപ്പൊ ആ ചോറും ക പെക്ക്യാവും പിന്നെനിക്ക് ഞാനിന്ന് ലീവ് ആയ്രുന്നു ഞാന് ഫിനാൻസിൽ വർക്ക്യ്യാണേ അപ്പൊ എനിക്കിന്ന് ആഹ് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതോണ്ട് ഉച്ച് അതുകൊണ്ട് പിന്നെ ഹാഫ് ഡേ ലീവ് എടു താലും പാടാ തിങ്കളാഴ്ച ദിവസം കൂടെ ആയോണ്ടേ ആഹ് അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നു
ഓഹ് അഹ് ശരി ആഹ് മഴ ആയതോണ്ട് ഒന്നിനു തില്ല കിടക്കാനിങ്ങനെ പോവാത്തൊ പൊത ച്ചുമൂടി കിടക്കാൻ ഇങ്ങനെ തോന്ന പക്ഷെ പണി കാണുമ്പോൾ അള്ള അത് ഇട്ക്കാണ്ടല്ലോ തോന്നും ചെയ്യും
ആഹ് അതെ അതെ രണ്ട് മൂന്നാല് മക്കളൊക്കെ ഉള്ളോണ്ട് പാടല്ലേ അല്ലെ എല്ലാ പണിയും അല്ലെ
തിരുമ്പ അലക്കിയത് ഇഷ്ടം പോലെ നമ്മള് മിഷീനകത്ത് ഉണങ്ങിയാൽ ഇത് ഒണക്കിട്ക്കണല്ലോ റൂമിനകത്ത് കൊറെേ അയൽ കെട്ടിയിട്ടുണ്ട് അതിന് കുട്ടികളെ യൂണിഫോമൊക്കെ അതില് ഇടും അല്ലാത്തൊക്കെ മൊകളെ റൂമില് ആരും കിടക്കൂല അപ്പൊ അവിടെ കൊണ്ടോയിട്ട് ഫുള്ളയിട്ട് അവിടൊന്നായിട്ട് കെട്ടിക്കാ റൂമിലൊക്കെ ഫുള്ളയില അടെ ആരും കിടക്കൂല ഒരു റൂമില് മോള് പഠി ക്കാനായിട്ട് ഉപയോഗിക്ക്ണതാണ് അതില് മാത്രം കെട്ടൂല മ്മ ഇവിടെ കൊടുന്ന് ഇടരുത്ട്ടോ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവാണ് ലൈറ്റിന്റെ മറവ് വന്നിട്ട് ഇൻക്ക് പഠിക്കാനൊന്നും പറ്റ്ണില്ലന്ന് പറയും അപ്പൊ അവിടെ ഇടൂല എന്നാലും ഞങ്ങക്ക് ഒണ ക്കാന് ഇങ്ങനെ ബുദ്ധിമുട്ടില്ല ഈ അയല് ഇങ്ങനെ കെട്ടാന് സ്ഥലം ഉള്ളതുകൊണ്ട് ഇത് റൂമിനകത്ത് ചെറിയ കുട്ടികള് ആഹ് ആഹ് മൊകളല് പിന്നാരും കെടക്കൂല ഒക്കെ പേടിയാണ് ഒറ്റയ്ക്ക് പോയി കിടക്ക
ഓഹ് അതെ അതെ പിള്ളേർക്ക് ഇവിടെ ഇവിടെ എപ്പോഴും പേടിയ ഞാൻ ഇടക്ക് പറയും അമ്മയുടെ അടുത്ത് എന്റെ അമ്മയൊക്കെ ഉണ്ട് അപ്പ അമ്മയുടെ അടുത്ത് കെടക്കാൻ പണ്ട് കുഞ്ഞി ഇചിരികൂടെ ചെറുതായിരുന്നപ്പൊ കടക്കുവായിരുന്നു ഇപ്പൊ എന്നെ എന്ത് പറഞ്ഞാലും കിടക്ക ല്ലേ എന്റെ ഞങ്ങളുടെ അടുത്ത് മാറത്തേ ഇല്ല അതുപോലെ രാവിലെ സ്കൂളിൽ പോകാന് എണീ ഞാൻ എണീട്ട് എന്റെ പുറകെ ഇങ് എണീട്ട് പോന്നോളും വിളിക്കേണ്ട ഇതൊന്നുല്ല ആഹ് മറ്റേ കാന്തം പോലെ ഇങ്ങനെ ഓട് എന്റെ കൂടെ അങ്ങ് നട ആഹ് മറ്റേ ഒരു റീലില്ലേ അതുപോലെ മറ്റേ ഉഷേന്ന് വിളിക്കുന്ന ഒരു റീലില്ലേ കണ്ടിട്ടുണ്ടോ പുറകേ നടക്കുന്നരിത് ആഹ് അതുപോലെ തന്നാ ഇങ്ങനെ പുറകെ നടക്കും ചേട്ടായി എപ്പഴും പറയും സാധാ പെന്മക്കള് ഇച്ചിരി കൂടെ അച്ചന്മാരോടല്ലേ ഇത് ഇത് നേരെ തിരിച്ച എനിക്ക് എപ്പ അമ്മയെ കാണണം അമ്മയെ കാണാതിരിക്കാൻ പറ്റ റ്റത്തില്ല അങ്ങനെയൊക്കെ പറയും പിന്നെ കിടക്കുമ്പോഴാണേലും അവളുടെ സൈഡിലോട്ടേ തിരിഞ്ഞ്കടക്കാവുള്ളൂ എനിക്ക് അപ്പറത്തെ സൈഡിലോട്ട് തിരിയാൻ പറ്റ ആഹ് അതെ എന്റെ പൊന്നെ കൈ മറി ക്യും ചെല സമയം എന്നാലും സമ്മതിക്കേല്ല അങ്ങൊ അത് അറിയും എങ്ങനെയോ അറിയും ഞാൻ അങ്ങോട്ടല്ല ഇങ്ങോട്ട് തിരിയുന്നത് ഒന്നാമത് ഞങടെ ബഡ് മറ്റേ സ്പ്രിംഗിൻ്റെ ഇതായിണ്ട് തിരിയുമ്പോഴേക്കെ അനക്കം അനങ്ങുവെ ആഹ് അത് ഏറ്റവും വലിയൊരു പ്രശ്നവാ എന്നിട്ട് ഇടക്ക് ദേഷ്യ ഉറക്കപ്പിച്ചേല് നമുക്ക് ഒരു ഉറങ്ങിലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാൻ എന്നിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട പിന്നെ അപ്പൊ കൊറേ നേരം കെടന്ന് കരയും ഉറ ഉം ആഹ് എന്നിട്ട് പിന്നെ ഒരു വിതത്തിൽ സമാധാനിപ്പിച്ച് കിടന്നു
ഭയങ്കര സങ്കടാണല്ലോ ഒന്നും പറയാൻ പറ്റൂലല്ലോ കുട്ടികളെ
ആഹ് അതെ അതെ പക്ഷെ നമുക്ക് എത്ര എല്ലാ ദിവസം ഇങ്ങനോ ഇറിറ്റേഷൻ ചെയ്യുമ്പോ നമുക്ക് ദേഷ്യം വരുല്ലോ എനക്കത് ഉറങ്ങ ഉറക്കത്തിെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉറക്കം ശരിയായില്ലേ ഭയങ്കര പാടാ ആഹ് തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് പക്ഷെ എന്നൽ ഇവിടെ മതിൽക്കെട്ടിനകത്തല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ഏലൊക്കെയാണ് കൂടുതലും അപ്പം. എല്ലാവർക്കും ഒരു ഒരേക്കറ അര ഏക്കറ ഒക്കെ അതി കുറഞ്ഞ ആരും ഇല്ല ഇവിടങ്ങളില്. ഇവിടെ വീടിന് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേല്ല. വീടിന് ഭയങ്കര ഇത് കൊടുക്കേല കാരണം ഏഹ് എന്തോ ആഹ് ഇവിടെ സ്ഥലവാണ എല്ലാർക്കും കൂടുതൽ രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുള്ളവരാ. എന്നാന്ന് വെച്ചാൽ വീടുണ്ട് എന്ന് വെച്ചാ വലിയ വീട് അങ്ങനെ ഒരു പത്ത് വീട് എടുത്താ രണ്ട് രണ്ട് മൂന്നോ വീടയിരിക്കും ഭയങ്കര വലിയ വീട് പിന്നെ ബാക്കിയൊക്കെ ചെറിയ വീട് എന്നാല് അത്യാവശ്യം നല്ല കാണാൻ കൊള്ളൻ അത്യാവശ്യം താമസിക്കത്തില്ലേ അതെ പക്ഷെ വീട്ന്ന് പറഞ്ഞൊരി ഇതിനോട് ആ പൈസ ആരും കൂടുതലും മുടക്കല്ല.
ആഹ് ആഹ് ചെല സ്ഥലത്ത് അങ്ങനെയാന്ന് പറിണ ക്കലെ, വീട് എങ്ങനെ ആയാലും അതിനത്രെ ഭംഗി കൂട്ടൂല. സ്ഥലം അതില് കൃഷി വേറെള്ളത് അങ്ങനത്തൊക്കെ ചെയ്യ.
നമ്മളൊക്കെ ഇവിടുന്ന് ഞങ്ങൾ പുറത്തോട്ട് ഏഹ് വേറെ സ്ഥലത്തൊക്കെ വരുമ്പോ അവിടെക്കേ വീടാ നോക്കുന്നത് കാരണം മതിൽക്കെട്ടിനകത്ത് മൊത്തം വീടുകളല്ലോ. അവി ര് വീട് മിനുക്കി മിനുക്കി മിനുക്കി ഈ ചേട്ടായടെ ഏഹ് ഞ
ചിലവാക്കും വീടുമല്
ആഹ് അത് തന്നെ ചേട്ടയുടെ പെ ഞാൻ പറഞ്ഞില്ലേ പെങ്ങളെ കെട്ടിച്ച് അവിടെ ആഹ് പ്രദേശത്തോട്ട്. പക്ഷെ നമ്മുടെ ഈ അടുത്തപോലെ തന്നാ പക്ഷെ അവിടെയും കൂടുതലും എല്ലാരും വീടിന അവിടെ കൂടുതലും കൈതയാണേ. കൈതയില്ലേ കൈത ചക്ക പൈനാപ്പിൾ അതിൻ്റ ഇതൊക്കെ കൂടുതൽ അവരുടെ അവടെ വീടിന്റെറെ അവിടുന്ന്, ഇറങ്ങി വെളിയിലോട്ട് നോക്കിയ കൈതയ്യ ഫുള്. ഭയങ്കര ചൂടുവാ അങ്ങനെ ഇത് കൂട്ട് സംഭവങ്ങളൊക്കെ കൊറവോ നമ്മുടെ ഇവുടുത്തെ പോലെ ഏലം ഒക്കെ, അതാ ഞൻ പറഞ്ഞ ഇവിടെ അമ്മമാർക്കൊക്കെ എന്റെ എന്റെ അമ്മയും അങ്ങനെ ഒരു ഇത്രയും ഉള്ള അമ്മമാരൊക്കെ ഏലത്തിന്റെ പരിപാടി ക്കാ പോവുന്നെ, അവിടെ ഒരു എട്ട് മണിയാവുമ്പോൾ ഇറങ്ങിയ മൂന്ന് മണിയുമ്പോ കയറ ആറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് ശമ്പളംഉണ്ട്
ആഹ് ഇവിടെ അങ്ങനെയത്തെ പാടൊന്നുംല്ല അതെ ഇവിടെ എങ്ങനെയൊന്നും ഇല്ല, ഇവിടെ അധികം പെണ്ണുങ്ങള് പോവല് കുറവാ ഞാനിപ്പോ ഇതേ പോലെ വീട്ടിൽ. പിനെ മോനും കൂടി പോവും കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടിരിക്കയാണല്ലോ അപ്പൊ ആദ്യം ഇവന് അംഗനവാടി പോണത് ആണ്. അന്നേ ഞാൻ ഫ്രീ ആയിട്ട ഇരിക്കുമ്പോ ഞാനിങ്ങനെ പറയും എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്തങ്കിലും ഒന്ന് ചെയ്യാൻ പറുമോ ഇനിക് ഇപ്പ ചെയ്യണ അൻക്ക് നാല് കു കുട്ടികളെ നോക്കലും ഈ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഇണ്ട് ഇഷ്ടം പോലെ എടുക്കാന്. പ്പ ചെയ്യ്, ഇത് മതിന്ന് പറയും അ പക്ഷെ ഞാന് ആഹ് വിടല ആഹ് പക്ഷെ ഞാന് നഞമ്മൾക്ക് എന്താ വെച്ചാല് ഒരു എന്തെങ്കിലും ഒരു വരുമാനം കയ്യിൽ കിട്ട്പോളെ അല്ലെ, അത് എന്ത് രാവിലെ തൊട്ട് എനും എടുക്കണ പണിയ എടുക്ക ഒരു സം, സാധനം നമുക്ക് ഇല്ലല്ലോ ശമ്പളം ഇലത പരിപാടി അല്ലേ അപ്പൊ ഞാന്. ഇങ്ങനെ പറയും, ഇന്ക് എന്തേലും ന്ന കമ്പ്യൂട്ടർ പഠിച്ചാലോ അതാക്കിയാലോ കമ്പ്യൂട്ടർ പഠി ക്കാൻ ഇനിക്ക് ഭയങ്കര ആഗ്രഹംണ്ട്, പക്ഷെ ഇതിവിടന്ന് ഏഹ് കമ്പ്യൂട്ട ക്കെ രാവിലെ പോവണം പിന്നെ
സത്യം പിള്ളാരൊക്കെ ഉണ്ട് അവര് സ്കൂളിൽ പോക്ക് തുടങ്ങിയ നമ്മുടെ എല്ലാം മുടങ്ങും. അല്ലെ നോക്കാൻ വീട്ട ട്ടിൽ ആള് വേണം എനിക്ക് ഇപ്പോ ജോലി പോവാൻ പറ്റന്ന് പറഞ്ഞാൽ ഇവരെ ഉള്ളതുകൊണ്ട് ആണ്, വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പാട് പിന്നെ ഒരാളെ ഉള്ളേലും. ഞാൻ പറയാ ഇപ്പൊ എന്റെ അമ്മ എപ്പൊ വിളിക്കാൻ പോയില്ലെങ്കി ചേട്ടാടെ അമ്മ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാരും ഉള്ളതോണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ലേ കൊച്ചിന്റെ ദിവസം ഒന്നും അറിയണ്ട അങ്കൻവാ അംഗണവാടിയിലായിരുന്നപ്പോ പോലും ഞാൻ അങ്ങനെ വിളിക്കാനോ കൊണ്ടാക്കാനോ പോയിട്ടേയില്ല. പക്ഷേ ഞാൻ ഞാൻ ഇതിന് മുന്നേ ഷോറൂമിലായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ഒൻമ്പത് ടു ആറ് വരെ നിൽക്കണമായിരുന്നു ജോലി ചെയ്യണം അപ്പൊ പിന്നെ ഞാൻ രാവിലെ പോകുമ്പം ആഹ് ഹസ്ബൻഡ് അമ്മയെ കൊണ്ട വിട്ടോണ്ടിരുന്ന വിളിച്ചു വിളിച്ചോണ്ട വരുന്നല്ലേ ഏഹ് ഇപ്പഴാ കൊറച്ച് ചൂടെ എനിക്കിപ്പോ ഫിനാൻസിലോട്ട് മാറിയപ്പോ ഒമ്പര ടു അഞ്ചര വരെ ള്ളൂ അപ്പൊ പിന്നെ അവളെ കണ്ടിട്ടും ക്ക് പോകാം വൈകിട്ട് വരാ വെച്ചിൽ ലേറ്റ് ആക്കും എന്നുള്ളരിതേ ഉള്ളൂ
ഓഹ് അത് ശരി ഇവിടെ അതൊന്നും പറ്റില്ല ഇവിടെ ഞാനിങ്ങനെ പോണ വർത്താനം പറഞ്ഞാല് ഇവിടെ ഇഷ്ടല്ല ഈയിപ്പ ഒന്നിനും പോവണ്ടാ വീട്ടി ലെ പണിയെടുത്ത് നിന്നൊന്ന് പറയും ഇവിട്ന്ന് പോയാ പിന്നെ കുട്ടികൾ വരുമ്പൊ എത്തൂല സമയത്തിന് പിന്നെല്ലാ ബുദ്ധിമുട്ട് എന്റെ ഹസ്ബന്റ് ഇങ്ങനെ വണ്ടിയിൽ പോണതല്ലേ ലോങ് പോകും ലോറിയാണ് സ്വന്തമായിട്ട് ണ്ട് അപ്പൊ അത് പിന്നെ ഇങ്ങനെ പോവും ലോഡ് കൊണ്ടു ഇവിട്ന്ന് ലോഡ് ആയിട്ട് പോയിട്ട് അവിടെ ലോഡ് ഇറക്കിയിട്ട് വീണ്ടും ഇവിടുന്ന് ലോഡ് ആയിട്ട് വരും ചെൽപ്പോ ചെലയെ സമയത്ത് ഒക്കെയ്രം വരാ അപ്പം റോട്ടിലൊക്ക വണ്ടിപ്പ നമ്മള് ചെറിയ പോക്കറ്റ് റോഡ ആയുകൊണ്ട് ഇവട്ക്ക് ലോറി കൊണ്ടുരാൻ പറ്റില്ല അപ്പം മെയിൻ റോഡ്മ്മ നിർത്തി ട്ട് എന്നെ വിളിക്കലാ വണ്ടി ആയിട്ട് ഇങ്ങോട്ട് വാ ഞൻ ഇവിടെണ്ട്ന്ന് പറന്നിട്ട് അപ്പം നമ്മൾ എവിടെ വെച്ചാൽ അങ്ങാടിൽ എവിടെലൊക്കെ നിർത്തു ഞാൻ അങ്ങട്ട് പോയിട്ട് ഹസ്ബൻറിയും കൂട്ടി വരല്ല അപ്പൊ അതൊന്നും നടക്കൂല ഈ ഇതിന് പോയാല് ഇന്റെ ഞാൻ വരുമ്പോ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പിടിക്കുന്ന് പറയും പെട്ടെന്ന് പ്രഷർ കേറും അപ്പൊ അതൊന്നും പറ്റൂല്ല അപ്പം ഈ ചെയ്യപ്ണ ജോലി ചെയ്താ മതിന്ന് പറയും
ആ പക്ഷെ നമ്മൾക്ക് എന്തേലും ഒരു അല്ല നമുക്ക് എന്തേലും ഒരു ആശ്യത്തിന് അവരോട് എപ്പയും പൈസ ചോദിക്കുന്നത് നമുക്കും ബുദ്ധിമുട്ടല്ലേ അ പത്ത് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു സന്തോഷം അല്ലേ ഇപ്പഴും ചോദിക്കണ്ട
പറയിലുണ്ട് ഇന്നെ ഇപ്പൊ എന്തിനും പറഞ്ഞേക്കാന്നാൽ ഇൻക്ക് എല്ലാത്തിനും തരേണ്ടി വരുംന്ന് പറയും അയിനല്ലല്ലേ അവിടെണ്ടല്ലോ അനക്ക് ആവശ്യങ്ങൾക്ക് എടുക്കാലോ എന്ന് പറയും പക്ഷെ അങ്ങനെ നമ്മള് ചെലവിന് വെച്ച പൈസന്ന് നമ്മൾ എടുക്കുമ്പോൾ പറയും അയിന് കണക്കുണ്ടാവും നമ്മൾ ആരും ചോദിക്ക്ണില്ലല്ലേ നമ്മളുടെ കയ്യിൽ ഇണ്ട് ണ്ടായാൽ എത്ര ചെലവായി എത്ര എടുത്തു അതൊന്നും ഇല്ലല്ലോ മറ്റേത് പറയും ഇയ്യ് എന്തേ കാട്ടിയത് ഇതിൽ അഞ്ഞൂറ് കാണാനില്ലല്ലോ ആയിരം കാണാനില്ലല്ലോ എ
അങ്ങനെ ആഹ് ഇവിടെ ഞാൻ പിന്നെ എന്റെ ഞാനിപ്പോ ഒരു സാനം എനിക്ക് ഇപ്പോ മേടിക്കണേ ചോയിണ്ട ആവശ്യമില്ല ഇപ്പ നമ്മൾ ഒരു സാധനം മേടി ഞാൻ മേടിച്ചു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എന്തിനാല് ആ എത്രയായി അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഇത് വരുന്നില്ല അത് അങ്ങനെ നേരത്തോട്ട് അങ്ങനെ അറിയുന്നില്ലാത്ത കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഉം അത് എല്ലാരും അങ്ങനെ തന്നെ ജോലി നോ ക്കുന്നതേ ആൾക്കാര് ഇതുകൊണ്ടാ നമ്മുടെ ഈ പത്ത് രൂപ കാര്യം കെട്ടിയോൻ കൊണ്ട് തരും എന്നാന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ കയ്ലുള്ള പ്പഴല്ലേ ഒരു ഇതുള്ളൂ ഒരു ഇത്
പിന്നെ ആണേല് കുട്ടിളെ നമ്മുടെ വീ ട്ടില് പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ ഓല്ക് പലേ പലേ ആവശ്യങ്ങളാ അപ്പൊ ഇന്നലെ ഇന്റെ മോൾ പറയിണ്ട് ഇൻക്ക് ഞാൻ ഒരു വാച്ച് കണ്ട്ണ് ആ വാച്ച് എനിക്ക് വാങ്ങി തരിട്ടോ നാന്നൂറ്റി സംതിങ് എങ്ങാനും ആ വാച്ചിന്റ റൈറ്റ് റ്റുണ്ട് പക്ഷെ ഞാൻ ഒറ്റയടിക്ക് ആന്ന് പറഞ്ഞു നമ്മളെടുത്ത് ഇങ്ങനെ ചെയ്ത കൊണ്ട് ഇ ണ്ടായതുകൊണ്ട് ആന്ന് പറയാൻ പറ്റി അല്ലെങ്കി നമ്മൾ എവിടന്ന് ആന്ന് പറയും ഞാൻ ഇനി അഒന്ന് ചോയിക്കട്ടെ ചോയിചിട്ട് പറയട്ടെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പ അവരെ ആശ്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടു ക്ക്ണ്ട് അപ്പൊ എന്തേലൊക്കെ ഇണ്ടായാ നമുക്ക് ചെയ്യാം വാങ്ങി കൊടുക്കാൻ പറ്റും ഒന്നും ഇല്ലെങ്കിൽ ൽ നമുക്കൊന്നും ഇല്ല ഒരു വെലയും ഉണ്ടാവൂല പറയ
അതന്നെ സത്യം ഒരു വിലയും ഉണ്ടാവില്ല അങ്ങനെയല്ലന്നെ ചെലര് എന് എന്റെ ഹസ്ബൻഡന്റെ കാണാം ഹേ ഇപ്പൊ പണി ജോലിക്ക് പോകുന്നിടുത്ത് പൈസ ആഴ്ചയിലാണ കൊണ്ട് തരും പക്ഷെ അത് അതിന്റെ ഇതെല്ലാം ചെലവാക്കും പക്ഷെ എന്നാ പോലും നമ്മുക്ക് ഒരു പത്ത് രൂപ ഉണ്ടേല്ലല്ലേ നമ്മക്ക് ക്ക് സൊ ഇതായിട്ട് ധൈര്യത്തോടെ എടുത്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ എന്തങ്കിലും ആവശ്യം ത്തിന് വച്ചേക്കുന്നതായിരിക്കും അയ്യോ നീ അങ്ങനെ ചെയ്തോന്ന് ചോദിക്കുമ്പം നമുക്ക് പെട്ടെന്ന് സങ്കടമാവും ഇല്ലേ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഞങ്ങക്കിട പ്രശ്നം വരും ഓട്ടോമാറ്റിക്ക് ആഹ് നീ അതിന് വെച്ച പൈസ എടുത്ത് അങ്ങനെ ചെയ്തോ? ആഹ് അങ്ങനെയൊക്കെ ചോദി
ക്കെ കയിച്ച് കൊണ്ട് പോണല്ലേ പിന്നെ നമ്മളോട് ആ ഒരു ചോദ്യം വെരുമ്പോ നമ്മക്കെന്തായാലും സ്വാഭാവികായിട്ടും സങ്കടം വെരും എല്ലാം നമ്മളെന്നെയല്ലേ നോക്കിക്കൊണ്ടു പോണേ ഓരെ കാര്യങ്ങളും എല്ലെട് ത്ത്ക്ഷേ നമ്മള് അയിനൊരിത് കാൺണില്ലല്ലോന്നോർക്കുമ്പോ
സത്യം ചെല കാര്യങ്ങൾ നല്ല വെത്യാസൊണ്ട് അവര് ശെരിയാ നമ്മളെക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നു പക്ഷെ അതിലും വല്യ ടാസ്ക് ഈ പിള്ളാരെ നോട്ടം ഇവിടെ ഒരാളൊണ്ടായിട്ട് നോക്കുമ്പം പാടാ.
ഇവിടെ തെരക്കാ എന്തെക്കെ അങ്ങട്ടടി ഇങ്ങട്ടടി അതെടുത്തു അവനിതെടുത്തു ഇതെടുത്ത് ഇനി എനിക്ക് തന്നീല്ലാ ഇന്ന് രാവിലെക്കെ ഇപ് നല്ല അടിയാണ് ചെലപ്പം കഴുത്തൊക്കെ പിടിക്കാൻ വെരും ഉം രണ്ടാമത്തേന് ഭയങ്കര പ്രഷറ് കൂടും പെട്ടെന്ന് ഓനൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ചാല് ഇങ്ങനെ വെരും. പിന്നെന്താ കൊറേ സമയായി എന്നാല് ശെരിട്ടോ. ഉം എങ്ങനെ?
എ എന്തോ പറഞ്ഞെ? ആഹ് ശരി ശരി ഓക്കേ ഓക്കെ വെച്ചോ ആഹ് ഓക്കെ